ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ക്ക്‌ണ്ട് എന്തൊക്കെയണ്ട് വിശേഷോ?
നല്ല വിശേഷം.
ചായൊക്കെ കുടിച്ചോ?
ഇല്ല ഇല്ല, നമ്മള് ചായ കുടിക്കുക ഒരാറു മണിയൊക്കാവും അതെപ്പളുവൊന്നും ചായകുടിക്ക്യേല ചായ ചായുടിക്കാനൊരു മൂഡ്ണ്ടാവണം നല്ല കടിയൊക്കെ ഉണ്ടെങ്കിൽ ചായുടിക്കും.
ഏ എന്താ കടി, എങ്ങനത്തെ കടിയ ഇഷ്ടം?
നമ്മള് പൊറത്തുന്ന് എന്തെങ്കിലും കട്ലേറ്റോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുഒക്കെ കൂടുതലും അങ്ങനെ വാങ്ങാറാ.
ഏ ശരി ബർഗറ് അങ്ങനത്തൊക്കെ വാങ്ങി വെക്കുവോ?
കെഫ് സി ഒക്കെ പോയിട്ടന്നെ കഴിക്കും.
ഏ അത് ശരി. പിന്നെ അവിടെ അടുത്തൊക്കെ ണ്ടേക്കും കടകളൊക്കെണ്ടേക്കും.
ആ നമ്മള് കുടുംബക്കാരൊക്കെ അടുത്തുണ്ട് അപ്പോ എല്ലരുംവിടെരുന്നങ്ങന വർത്താനം പറയുമ്പോ വൈകുന്നേരം ഒക്കാകുമ്പോ ചായ ന്റെ കഥന്നെയാരിക്കും പറയാ അപ്പൊ ലാസ്റ്റിങ്ങനെ പുറത്തു പോയി ചായ കുടിക്കന്നൊള്ളതിൽ എത്തും അപ്പൊ പെട്ടെന്ന് എല്ലേരൂടെ ഒപ്പര ചായുടിക്കാൻ പോകും. അല്ലെ ഇങ്ങോട്ട് ഓഡറ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലൊക്കെ.
ഏ ഞാൻ അ അതേപോലെ ഇന്റെ വീട്ടിലൊക്കെ പോയ അങ്ങനെയാ. ഞങ്ങള് രണ്ട് മൂന്ന് നാത്തൂന്മാരുണ്ട് എൻക്ക് വീട്ടില് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പൈസ എടുത്താണ്ട് കൊറച്ചീച്ചേ പൈസ എടുത്താലാർക്കും മേത്തക്ക് ഭാരാവില്ല.
അത നമ്മള് എല്ലരും കൂടെ ഒരുമിച്ച് എല്ലരും ഒരുപോലെ പൈസ എടുത്ത്
ആ അതന്നെ ആ ആ ആ അതന്നെ എന്നിട്ട് ഒരാള് ആദ്യം പൈസ എടുക്കുന്നിട്ട് ഞങ്ങള് ഷെയർ ഇടും. എത്രായിന്നുള്ളനുസരിച്ച് ഉം ആ അതന്നെ എന്നാ പിന്നെ ആരും
അതാമ്പ പിന്നീട് ഞമ്മക്ക് അ ങ്ങനെ പോവാനും വാങ്ങി കഴിക്കാനും
ഒരു മൂഡുണ്ടാവും മറ്റേ എപ്പളും ഒരാളന്നെങ്ങനെ എടുക്കുമ്പോ പിന്നെ ആ അതന്നെ
നമുക്ക്, അവർക്കന്നെ ഒരു മടുപ്പ് വരുല്ലേ അപ്പൊ എല്ലാരും ഒരുപോലെ ചെയ്യുമ്പോ എല്ലാർക്കും ഒരുപോലെ വാങ്ങാനും കഴിക്കാനും തോന്നും.
ആ അതന്നെ.
നമ്മള് എടുത്ത്വെയ് ഇപ്പൊക്കെ പോയല്ലോ അങ്ങനെ തന്നെ, നമ്മൾ ചെലപ്പോ കുടുംബക്കാരൊക്കെ നമ്മളെ അതേ വയസ്സുള്ള ആളുകൾക്ക ഓപ്പര പോ അപ്പ ഇതേപോലെ നമ്മള് പൈസ ആ പൈസൊക്കെ ഒരുപോലെ വച്ചട്ട് അങ്ങനെ പോം.
ആക്കലേ
ആ് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെൊക്കെ പോകുന്ന അത ഒരു വൈബി
ആഹ അതന്നെ കസിൻസള്ള കൂടെ നമ്മള എല്ലാ രഹസ്യങ്ങളും ഒൽക്ക അറിയാലോര്
ആഹ് നമ്മളിപ്പോ ഇപ്പഴ വീട്ടിൽ തന്നെ ഇപ്പരി ഇരിക്കുമ്പോ നമ്മള് വെറുതെ ഇനെ ഇരിക്കുമ്പ പുൊറത്തൊക്കെ പോയിട്ട് നമ്മള് നമ്മുടെ നമ്മുടെ വീട്ടിലാവകുമ്പോൾ കുറച്ച് നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവല്ല അവിടെ പോൻ പില്ല അങ്ങനെ ഇങ്ങനെ നോക്ക പുൊറത്താാവുമ്പോ അങ്ങനെണ്ട ല്ല നമ്മൾ അറിയുന്ന ആളുകളൾല്ലാംല്ലാം ഉണ്ടാവ നമ്മള് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ
ഫ്രണ്ട്സടെ കൂടി പോണാര് വല്ല വീട്ട ആ കുടുംബ ക്കാരായിട്ട് പോകുമ്പോ ആ അവഓല ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവും ഞമ്മളെ വീട്ടുകാക്ക് ആഹ അതന്നെ
ന ഫ്രണ്ട്സിന്റെ അവരിക്കത് വലിയ താല്പര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഫ്രണ്ട്സാണ് നമ്മള് എവിടെയാ പോന്നതൊന്നും അറില്ലല്ലോ ആഹ് ആഹ് അങ്ങനെയൊക്കെ നിങ്ങൾ പോവാറുണ്ടോ യാത്ര പോവാറുണ്ടോ
ഓ പോവലുണ്ട് ആ പോ കസിൻസിന്റെ കൂടെ കുറവാ എനിക്ക് അങ്ങനെ വലിയ കസിൻസുകള് ഒന്നുമില്ല കാരണം എന്റെ ഉ എന്റെ വീട്ടിലെ ഉമ്മമ്മാന്റെ വീട്ടില ചേർന്നു അതേമാതിരി എന്റെ വീട്ടിൽ എന്റെ ഉപ്പേം ചെറുതാ അപ്പൊ പിന്നെ ഞങ്ങ
നിങ്ങളെക്കാട്ടിൽ മൂത്ത
ആ അപ്പൊ ഞങ്ങള ഏജിന് ഒ കുറെ നല്ല ഡിഫറെൻറ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സിനൊക്കെ മാറ്റണ്ട് അപ്പൊ ഓലെ ആ ഒരു വൈ്പും ഞമ്മളെ വൈ്പും സെറ്റ് ആവില്ല ആ ആഹ് അപ്പൊ അങ്ങനെ പോക്ക് കൊറവാണ്
അതെ ഫ്രണ്ട്സിനെക്കെ ഇങ്ങനെ കിട്ടോ പോവാനു
ആ ഫ്രണ്ട്സ്നെ അങ്ങനെ വീട്ടിൽന്ന് സമ്മയിക്കൂല അപ്പൊ പിന്നെ എന്നാലും ഏറെക്കുറെ ഒക്കെ പോവും അടുത്തക്കൊക്കെ പോവും
ആ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ തന്നെ നല്ല നമുക്ക് എന്തൊക്കൊക്കെ ഉണ്ടെങ്കില് നമ്മള് ബോർ അടിച്ചിരുന്ന നമക്ക് അങ്ങനൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഭയങ്കര ഒരു വൈബ ആ അതെ മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ പോ ഇപ്പ നമ്മക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഫ്രണ്ട്സിന ആയാലും പക്ഷെ എല്ലർക്കും ഇങ്ങനെ എല്ലർക്കും കല്യാണം കഴിച്ചു ഓന്റെ ഒപ്പരമില്ല അവിടുന്ന് ചോദിച്ചച്ച് വരണ്ടേ അതൊക്കെ ഒരു ബുദ്ധിമു കായിട്ട് ഇപ്പൊ എല്ലരെയും കിട്ടാൻ ഭയങ്കര പണിയാ
ഉം പിന്നെ അതേമാതിരി ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള പോലെ തന്നെ ചിലർ പ്രഗ്നന്റ് ആയിരിക്കും എല്ലാം പ്രസവിച്ചു കിടക്കണം ആ ആ പിന്നെ റെസ്റ്റിലുള്ളോര് ആ ആ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എല്ലാരും ഒരുമി ച് കിട്ടൂല
ആഹ് ഒരുമിച്ച് കിട്ടൂല കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മക്ക് ക്ലാസ്സിന്ന് തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാരും നേരിട്ട് കാണുമ്പോ നമ്മുക്കിങ്ങനെ ചപ്പോ ഇപ്പൊ നമ്മള് ഗ്രൂപ്പിലായിരിക്കല്ലോ മെസ്സേജ് അ യക്ക അപ്പോ ചിലത് ഓരോ സമയത്തേക്കണേൽ ചിലപ്പ മെസ്സേജ് കാണില്ല നേരെ നമുക്ക് നേരിട്ട് തന്നെല്ലാം ചർച്ച ചെയ്ത് ശരിക്ക സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലം തന്നെ മ
അ ഭയങ്കര മിസ്സിങ് ആട്ടോ ഇപ്പൊ അതൊക്കെ ആലോചിച്ചാല് ആ അതേമാതിരി വെള്ളിയാഴ്ചൊക്കെ കൊറെേ ടൈം ഉണ്ടാവൂലെ നമുക്ക് സ്
ആഹ് ആ
ആ ആ ഓ അപ്പോൾ അന്ന് ആ ടൈമിലൊക്കെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സടെ വീട്ടക്കൊക്കെ പോകണ് അടുത്തുള്ള സ്കൂളിറെ അടു- ഒറ്റയ്ക്കുള്ള ആൾക്കാരെ വീട്ടിലൊക്കെ പോയി ഇങ്ങോട്ട് അവിടെ പോയി ചോറൊക്കെ തിന്നു ഞങ്ങള് വീട്ടന്നൊക്കെ ചോറ് കൊണ്ടുന്നുണ്ടാകും ഞങ്ങളത് അവിടെ പോയി കയ് എന്നിട്ട് അവിടെ എത്തിയാലും അവിടു ഉമ്മ അയക്കൂല നിങ്ങിവിടെ വന്നിട്ട് ആ ചോറ് തിന്നാൻ പറ്റില്ല എന്നിട്ട് അതേ വീട്ടിന്ന് കൊണ്ടന്ന ചോറ് അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ലല്ലോ ചെലപ്പോ എന്തെങ്കിലുക്കെ വലിയ കുസൃതിയൊക്കെ കാട്ടി എവിടെങ്കിലൊക്കെ ഒഴിവാക്കും അല്ലെങ്കില് എന്താ പറയാ ചിലപ്പോ വീട്ടൊക്കെന്നെ കൊണ്ടപോകും എന്നിട്ട് വൈകുന്നരം ഉമ്മാനെ കാണാതൊക്കെ കഴിക്കോ അങ്ങനെയൊക്കെ ശബ്ദം ക്ലിയർ അല്ല
ആ അങ്ങനെയൊക്കെ നല്ല രസ ആ ഒരു രസം ഒന്നും ഇപ്പൊ കിട്ടൂല അതിപ്പ ഞമ്മള് ആ എത്ര കോഴ്സൊക്കെ എടുത്ത് പഠിച്ചാലും നമ്മക്ക് ക്ക് നമ്മള് പോയി വരിക പഠിക്കുന്നതിൽ ശ്രദ്ധിക്കാം എന്നല്ലാതെ ഇങ്ങനത്തെ വൈബൊന്നും നമുക്കില്ല
ആ അതന്നെ
നമ്മളാ കൂടെ പഠിക്കുന്നലൊക്കെ ഇങ്ങനെ പറയോ കോളേജ് പഠിക്കുന്ന കാലായും നല്ല രസ ഇപ്പൊ പിന്നെ ഓലലൊക്കെ പഠിക്കാൻ പോയപ്പോൾക്കൊക്കെ അവ പോയി വരിക ക്ലാസ് ക സമയത്ത് അങ്ങനെ തിരിച്ച് വരിക അത്രേ ഉള്ളൂന്ന് പറയും അ നമ്മുക്കിനി തിരിച്ച് കിട്ടൂലല്ലോരിക്കലും ഉം ഞമ്മള് എത്ര പൊറത്ത് ഓല കൂടെ പോയാലും ആ ഒരു രസ രസവും പഠിക്കുന്ന രസം നമുക്ക് കിട്ടില്ല
ഇപ്പൊ നമ്മള് ഹസ്ബന്റിന്റെ കൂടെ പോവുകവാണെങ്കിലും നമ്മുക്ക് ഓരോ ര സ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്താ പറ ഇന്ന ഡ്രസ്സ് ഇടണം ഇന്ന ആ അങ്ങനെയൊക്കെ നടക്കണം പിന്നെ
അച്ഛൻറെ കൂടൊകുമ്പോ നമ്മള് നമ്മള് വേറത്തന്നെ ഒരു സ്വഭാവമായിരിക്കും
ആ അതന്നെ ഞമ്മള് ഞമ്മളായിട്ടുണ്ടാവോ അതെ ആ അതന്നെ ഉം
അവർക്കാണ് നമ്മൾ നല്ല കൂടുതൽ അറിയാം നമ്മള് അതേ വൈബിലുള്ള ആളായിരിക്കണം നമ്മളെ നമ്മളൊരു
ആ അതന്നെ ഇനിയിപ്പ ദേഷ്യയാലും സ്നേഹം ആയാലും എന്തായാലും നമുക്ക് ഓലടുത്തു ഓപ്പൺ ആയിട്ട് കാണിക്ക ഉം
ഇപ്പൊ ആണെ കിട്ടാനാണ് പണി എല്ലരം ഇങ്ങനെ ഒപ്പരം
പിന്നെ
നിങ്ങളെന്താ ചെയ്യാറ് മഴക്കാലത്തൊക്കെന്നെ കുട്ടീന്റെ പാമ്പേഴ്സ് അങ്ങനെ
ഞാനീ പാമ്പേഴ്സൊക്കെ ഞാന് അപ്പിട്ടാ അങ്ങനെ അതൊക്കെ ആണെങ്കി ഞാന അത് ഒഴിവാക്കും
എങ്ങനെ നിങ്ങളവിടെ പഞ്ചായത്തിൽ ആൾക്
ആ പഞ്ചായത്ത് ആ ആ വരലുണ്ട് ചില ഹരിതകർമ്മന്റെ സേന ആൾക്കാര്ന്നെ വന്നാണ്ട് ചിലൊരു പമ്പേഴ്സ് ചിലപ്പോ കൊണ്ടുപോകില്ല അപ്പ പിന്നെ നമ്മ കൊണ്ട് ഇടങ്ങേറാവും പിന്നെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല
പിന്നെ കണ്ടത്തിലൊക്കെ ഇട്ടാത്ത അതേപോലെ അവിടെക്കെടക്കുലൊ പ്ലാസ്റ്റിക് ആയതൊണ്ട് അങ്ങനെ പോവില്ലല്ലോ പിന്നെ കത്തിക്കാണെങ്കിലും അത് ശ്വസിക്കുമ്പോ രോഗങ്ങളുണ്ടാവും ആ ഓരിങ്ങനെ കൊണ്ടുപോവാണെ അത് വലിയൊരു
ഓ ഉപകാരംന്നെ ആ അതന്നെ എന്നാല് ഓല് ഏറെക്കുറെക്കെ കൊണ്ട്പോവും പിന്നെ നമ്മൾ നല്ലം വൃത്തിയാക്കിയിട്ടല്ലേ വെക്കുക
ആ നിങ്ങള് ഭർത്താവിന്റെ നിങ്ങള് മാത്രമാണള്ളേ
അല്ലാ ഞാനും എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്ണ്ട് വൈഫ് അമ്മായിമ്മ ഓലൊക്കെ ആ ഓലൊക്കെ ഉണ്ട് ആ എല്ലാരും ഒരു വീട്ടില
അപ്പൊ പണിയൊന്നും അങ്ങനെ അത്ര ഉണ്ടാവൂലല്ലേ
ഇല്ല പണി ആ ങ്ങള് രൺ ണ്ടാൾള്ള കൊണ്ട് വീട്ടില് എന്താ ഒരുമിച്ച് ചെയ്യ്ല അപ്പൊ പിന്നെ ആർക്കും ഭാരയില്ല
ഒരാള് കൂടെണ്ടാവുമ്പോ വർത്താനം പറയാനും റ്റേ രസാണല്ലോ
പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോളായാലും രണ്ടാളും ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണ വൊക്കെ കഴിക്കൂലെ
ആ ആ ഉമ്മ ഇങ്ങനെ ഭക്ഷണവൊക്കെ ണ്ടാക്കുവോ നിങ്ങളെ ഭത്താവിന്റെ ഉമ്മ
ഇമ്മ ഞങ്ങൾ രണ്ടാളും ഉണ്ടാവുമ്പോ കൂടി അങ്ങനെ അങ്ങളെ ഉഠിപ്പിച്ചലില്ല പക്ഷേ ഇപ്പൊ ഞാൻ വീട്ട് പോയാലും ഓൾക്ക് സഹായി ച്ചു കൊടുക്കും അല്ലെങ്കി ഞാൻ ഓളെ വീട്ട് പോയാ എനിക്ക് സഹായിച്ചു തരും അങ്ങനെയൊക്കെ
ആ അ
ഒറ്റക്കാവുമ്പോക്കെ ഇണ്ടാവും അല്ലാണ്ട് രണ്ടാള്ളൂടിണ്ടാവുമ്പോ പിന്നെ പ്പ ഞങ്ങക്ക് രണ്ടാക്കുള്ള പണീനല്ലെള്ളൂ റയും ആ ആ അപ്പൊ പിന്നെ ഉമ്മാനെ അങ്ങനെ എടുപ്പിച്ചിലെ പിന്നെ ഉമ്മ മക്കളെ നോക്കി തരും അതന്നെ വലിയൊരു ബ്ലസ്സിങ്ങാ പിന്നെ ആ മക്കളെ നോക്കാന അത് ന്നെ ആ അത് ന്നെ അത് ന്നെ അപ്പൊ പിന്നെ ഉമ്മ അങ്ങനെ കു ട്ടിളെ നോക്കി നട നിക്കുറയ അതന്നെ വല്ല്യ കിട്ടല അറിയ ജാനു ഇപ്പത്തെ ഓലെ പ്രായം അതാണ് പറയ ചെറിയ മക്കളാ മ് എന്തെലും വാ ഇലെക്കിടും ചെൽപ്പം നെലത്തുന്നും മുറ്റത്തുന്നൊക്കെ എന്തെലും കിട്ടിയ ഒക്കെ തൊള്ളെകാെണ്ടാേണ ഒരു പ്രായ
പോലെ തന്നെ നോക്കിക്കണം ന്നാല് ഓല് ഔത്തൊന്നു ഇടാൻ പ പറ്റൂല വാതിലൊക്കെ തച്ചു പൊളിച്ചൂലേ ക്കെ തോന്നു അതേമാരി ഈ ഉറുമ്പൊക്കെ പോവാണെങ്കിൽ അതിനൊക്കെ തച്ച്കൊന്ന് അതൊക്കെ തൊള്ളെയ്ക്കിടുവാ അങ്ങനത്തൊക്കെ പണിയാ ആ അതന്നെ
ഞങ്ങക്ക് പണി കഴിഞ്ഞാലും കുട്ടിനെ നോക്കി അങ്ങനെ സമയം പോവാനേ ഉണ്ടാവൂ
ആ അതന്നെ അതാ പിന്നെ പഠി ക്കാനൊന്നും അങ്ങനെ പഠിച്ചാ പോവാത്തെലൊന്നും വലിയ ടെൻഷ നൊന്നുല്ല കാരണം ഓലേ നോ ക്കണേന്നെ അതിനായിട്ട് വലിയ പണിയാ ആ അതന്നെ മ്മള് ഇങ്ങനെ ആ ഒരു സോ ല്യംല്ലാണ്ട് ഇങ്ങനെ വീട്ടില് ഒറ്റയ്ക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കുമ്പോ മ്മക്ക് ഇങ്ങനെ ഓരോരോ ത് തോന്നൂ ഇത്പ്പൊ അങ്ങനെ ടെൻഷൻ ആവാനില്ല അപ്പൊ പിന്നെ പ്രശ്നയില്ല ആയെ ടെൻഷൻ ആവാനുള്ള സമയില്ല പിന്നെ മ്മള് സ്വന്തം വീട്ട് പോവുമ്പോ മ്മള് റ്റൊക്കെ അവിടെങ്ങെ നിക്കല്ലേ
ആ അതിലൊരു പഠിക്കാമ്പോ
ഇല്ല അനിയത്തി പഠിക്കാനായിട്ടില്ല ചെറുതാണ്
ഏ അങ്ങനെയാണോ
ആ അയിന്റെ ഉമ്മ മരിച്ചീന്ന് അപ്പൊ ഉമ്മ മരിച്ചെന്റെ ശേഷം ന്റെ ഉപ്പച്ചി ഒരു കല്യാണം കഴിച്ചീണ് അയില്ള്ള ആ ന്റെ ഉമ്മാക്ക് ഏഴ് മക്കള്
ആ ആ അപ്പം നാത്തൂമാരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടോ
നാത്തൂമാരേ ഒക്കെ ഹൗസ് വൈഫാ
ആ അങ്ങനെ ആവുമ്പോ പിന്നെ വെശ് അങ്ങനെ വെശ്
ഏ വിഷമൊന്നൂല പിന്നെ ഓലൊക്കെ ണ്ടാവുറെ പ്പം ഇന്റെ വീട്ടില് ഇന്റെ വീട് പണി ടന്നോണ്ട്ക്ക വീടിന്റെ ആ ആങ്ങള വരാണ്ട് ആങ്ങൾടെ ചെറിയ ആങ്ങൾടെ
എല്ലാർടെം കല്യാണം കഴി ആ
ഇല്ല ആ ആ അപ്പൊ ഒരാളാ കല്യാ ണം സൗദിന്നേന് കഴിഞ്ഞേ കൽ ആഹ് എന്നാ ശരിട്ടോ ആ ഓക്കെ